ഉം ഇന്താ
എന്തൊക്കേണ്?
ന്തൊക്കണ്ട് വിശേഷൊക്കെ?
നല്ല വിശേഷം.
ഉം.
സ്കൂളൊക്കെ തൊറന്നില്ലേ മക്കളെങ്ങനെ പഠിപ്പിക്കാന് കൂടെ ഇര്ത്തിയതാണ്.
ഇപ്പം ആഹ് ആഹ്.
ആഹ് കൊർച്ച് സമയരിക്കണം നമ്മള് കൊർച്ച് അ ബേസിക്കണ് കൊടുത്തഴിഞ്ഞാലേയ് കൊർ ചെറീയേ കുട്ട്യാള് അവര് മൂന്നാം ക്ലാസ് വരേ ലൊപ്പെര്ന്നാ പിന്നെ അവരട് പഠിച്ചോളും.
അതെ ഉം. പണ്ടൊക്കെ മ്മളെല്ലാരും ആ ആരോ പഠിപ്പിച്ചരാനും ആളില്ല ട്യൂഷനുല്ല്യാ ഒന്നുൽ നമ്മള് നമ്മൾക്ക് വേണ്ടി നമ്മള് ചെയ്യല് ഇപ്പത്തെ മക്കൾക്ക് നമ്മള് ഫുൾ എല്ലാം ചെയ്തു കൊടുക്കണല്ലോ.
ആഹ് അതെ അതെ, കൊടുക്കണം നമ്മളൊരു മൂന്നാം ക്ലാസ് വരേയൊക്കെ കുട്ട്യാളെ കൂടെ നിന്നാല് പിന്നെ അവര് ഓക്കെ ആവും ന്നമ്മളൊക്കെ പഠിച്ചിരുന്ന കാല ന്നമ്മളെ ഉമ്മാരൊന്നും ന്നമ്മളെ കൂടേ ഇരുന്നിട്ടില്ലാ. പക്ഷെ അന്നൊക്കെ ഒരു നേലയിലെത്തിയവര് ഇതുപോലെ കുട്ട്യാളെ കൂടെ പഠി പ്പിച്ച് അവര് ആഹ് ട്രെയിൻ ചെയ്ത് ആ ബേസിക്ക് കൊടുത്തത് കൊണ്ടാണ് അവരോക്കൊരു നല്ല പൊസിഷനിലൊക്കെ എത്തിയത് നമ്മള് ഇതുപോലെയൊക്കെ നോ ക്കനാ അ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇര്ന്ന്ട്ട്ണ്ടേങ്കിലേയ്
ഉം അതന്നെ പണ്ട് ഇതേ രീ തില് ഞമ്മളെ ശ്രദ്ധിക്കാനാളുണ്ടെങ്കി എല്ലാർക്കും എന്തെങ്കിലൊ
ആഹ് വരുന്നു ഉം നമ്മളെ പേ പേരൻസ് ഞമ്മളെ പ്പേ ഇ പ്പ എല്ലാ കുട്ട്യാളീം നോക്കുല്ലോ പേരൻസ്.
ഓഹ് എല്ലാർക്കുംപ്പ മക്കളെ കാര്യം കയ്ഞ്ഞിട്ടെള്ളൊല്ലോ വേറെ കാ
ആഹ് അതെ പഠിപ്പിച്ച് കൊടുക്കാന് അപ്പൊ മ്മളെ കുട്ടികൾക്ക് അയ് ഒര് എ
അത്പ്പൊ അമ്മള് കൈ കയ്യില് ക്യാഷില്ലെങ്കിലും നമ്മളെങ്ങനെങ്കിലും അത് ഒപ്പിച്ച് നമ്മള് മക്കളെ ക്കാ ഭാവി സുരക്ഷിതാക്ക് ആണല്ലോ.
ഉം മ്മളാ ബേസിക്ക് കൊടുത്താ മതി കുട്ട്യാൾക്കയ് കെ ജി
മക്കളോട് മോ മോളോടൊക്കെ ഞാം പറയും ഇങ്ങനെ താഴ തായെ പെൺകുട്ട്യാളാവുംമ്പളെയ്
ഉം ഉം.
അപ്പൊ ഞാം പറയും പിന്നെ ജ്ങ്ങനെ അന്നെ ഇങ്ങനെ ജ് പഠിച്ച് നിന്ന് കല്ല്യ കല്ല്യാണം വേണ്ടാ കല്ല്യാണം വേണ്ടല്ലോ ഇപ്പത്തെ കു ട്ട്യാക്ക് ഏഹ് എത്ര ഞമ്മള് ൻ്റെ മൊ രണ്ടാമത്തോള് പ്പൊ പ്ലസ്ടു ആയിലേ.
ആഹ് ആഹ്.
അപ്പൊ ഞാന് പറയും ജ് ഇങ്ങനെ നിന്ന്ക്കാണെങ്കിലി പ്പോ ഓള അപ്പൊ ഓള് അറിം ഇങ്ങളതൊരു വിഷ് ശയേ ആക്കണ്ട ഏത് വയസ്സിലും ക കല്ല്യാണം കഴിക്കാ മ്മക്ക് അമ്മളെ പ പഠിപ്പ് കെയ്ഞ് അല്ലെങ്കില് പടിപ്പ് വിത്തനാവും ഇൻക്ക് ഇങ്ങളെ ഇങ്ങളെ ജീവിതക്കെ കണ്ട് മതിയായീന്ന് അറിം.
ഉം കല്യാണം വേണ്ട അറിയാം എന്താപ്പ വല് കല്യാണം കഴിച്ചിട്ടില്ലെങ്കി ഇപ്പന്താ അങ്ങനെ തന്നെ ചോയ്ക്ക്ണ് അപ്പൊ ഞമ്മക്കൊരു പേടി തോന്നൂലേ കുട്ട്യാള്ങ്ങനെ പറയുമ്പളേയ്.
പറ പറയാണ്ടോ പ്പത്തെ കാലം പലതും കേൾക്ണതാണല്ലോ.
കല്യാണം ഒന്നും വേണ്ട പഠിച്ചു ജോലി ആവട്ടെ കല്യാ ജോലി ആയി കഴിഞ്ഞാ പിന്നെന്തിനാണ്ങ്ങളേ. ഉം എന്താ അവര് എന്താ ആ ഒരുമയങ്ങാട് ജീവിക്കാനോ
ഉം
ആഹ് വിദ്യാഭ്യാസം കൊടുക്കാനും വയ്യ കൊടുക്കാതിരിക്കാനും വയ്യ
വയ്യ അതെ ഉം ഇപ്പത്തെ മക്കൾക്ക് ന്നർഞ്ഞാ വിദ്യാഭ്യാസംണ്ട് വിവരും ചിന്തിക്കാനുള്ളവര് ഇതുല്ല മനസ്സ് മനസ് ഇതക്ക് ഒന്നിനും ഇ അതാണല്ലോ ഇപ്പോൾ എന്തോ ഒരു മരണമാണ് ഇങ്ങനെ തൂങ്ങി ആഹ് ആത്മഹത്യ ഭയങ്കരാണല്ലോ
ഒന്നും കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിണില്ല ഒരു ചിന്തിക്ക്ണില്ലായോ ഒര് എന്തൊരു ചെറിയൊരു കാര്യം കേട്ടാലും അവര് വേഗം എന്താ ഇങ്ങൻത്തെ സൂയിസൈഡ് അതാണ് ചിന്തിക്ക്ണ
ഉം ഉം
എന്താല്ലേ ഇങ്ങനെയൊക്കെ ആയ ഇവടെ എത്ര ഇപ്പം കഴിഞ്ഞ മാസ പം ഒരു കുട്ടി തൂങ്ങി മരിച്ചു പത്തൊമ്പത് ഇരുപത് വയസ്സായിട്ടുള്ളു
അതന്നെ എല്ലോട്ത്തുപ്പം അങ്ങനെന്നെ
ഉം അത് ഇതോ ഇതായത് കൊണ്ട് എന്താ പ്രേമ കേസ് എന്തോ ആണ് പെണ്ണ് വേണ്ടാ പറഞ്ഞന്ന് എന്നിട്ട് ഓന് ആ ഒരു സ്റ്റാറ്റസും വെച്ചിട്ട്
ഉം
അങ്ങനെ കൊറേ ഇപ്പൊ പിന്നെ പ തോറ്റ് കഴിഞ്ഞാല് ഏഹ് തൂങ്ങി മരിക്ക നമ്മളൊക്കെ കാലത്ത് ഒന്നാം ക്ലാസ് മുതൽ തോൽവിയാ
അതെ ഉം തോറ്റ് തോ തോൽക്കണം എന്നില്ല എ പ്ലസ് കുറവായിട്ട് ഇപ്പം എത്രണ്ണ പ്പൊ തൂങ്ങി മരിക്ക്ണ് ഉം ഉം
അത് ഈ തോൽവില്ലാതെ പഠിച്ച് പഠിച്ചു പത്താം ക്ലാസ്ന്നങ്ട്ട് തോല്
അതെ ഉം അംഗീകരി ആ അതന്നെ അത് അങ്ങനെന്നാണ് പ്രശ്നം പണ്ട് പറഞ്ഞാല് ഒ ഒന്നില് ഒന്നിലന്നെ മൂന്ന് കൊല്ലം ഇരുന്നോലും അങ്ങനെ ഇരുന്ന് രുന്ന് പോണ കാലഘട്ടേനി ഇത് ചാല് എങ്ങനട് മുന്നോട്ട്ക്കടെ പോകും ഏത് പഠ പഠിച്ചാലും പഠിച്ചല്ലെങ്കിലും ഏതു ഒയപ്പന്മാരും പത്ത് വരെ അങ്ങട്ട് പോവും അതാണ്
പിന്നെ പത്താം ക്ലാസ് എത്തിയാല് ആ അപ്പളല്ലോള്ളൂ ആ തോൽവി വര്ണത്
ആഹ് അതെ ഉം അതോ ആ ഈ വർഷം ഒരുപാട് തോൽവിണ്ട്
ആഹ് ഉണ്ട് ണ്ട്
ഉം ഒരുപാട് തോൽവിണ്ട്
പിന്നെ അതുപോലെ, എട്ടാം ക്ലാസിലൊക്കെ തോൽപ്പിക്ക്ണ്ട് തോന്ന്ന് ന്ന്ട്ട് പിന്നെ ഒരു സേ പരീക്ഷ എഴ
ആഹ്, സേ പരീക്ഷ. ആഹ് അത് ഞാൻ പറയാ അതോ അങ്ങനൊക്കെ ആദ്യേ ഓല് തുടർന്ന് പോന്നീനെങ്കിൽ, ഇത്ര ഈ മ ക്കക്കൊരു ഇത് ഇണ്ടാവുലേയിനി. ഉം. ഇത് എന്തായാലും ജയിക്കുംന്നുള്ള ഒര്
ആഹ്, അതാണ്. അപ്പൊ എന്തിനാപ്പൊ പേപ്പറും കി ട്ടൂല, ലാസ്റ്റ് എക്സാമല്ലേ കുട്ടി ആരും അറിയൂല്ല, അപ്പൊ പാ പാട്ടൻ്റെ ലാസ്റ്റ് ഇയർല് ലാസ്റ്റ് പരീക്ഷക്ക് കുട്ടികൾ പഠിക്കണേ ഇല്ലേ. കാരണം നമുക്ക് പേപ്പർ കി ട്ട്ണില്ലല്ലോ
ഇല്ല. അതന്നെ അതന്നെ ഇവടിം പറയ. ന്താപ്പൊ ഇതിപ്പോ ത്തയാലും ജയിക്കും ആ ഒരു ചിന്താഗതി ആ ക്ഷെ ഞ്പ്പ എട്ട് ലെത്തിയാല് അതുണ്ടാവ് ല്ലല്ലോ ആ ഒരു പേടി ണ്ടാവല്ലോ ഉം അതെ ഉം ഉം
എന്ന്ട്ട് ഇങ്ങന പറയുന്ന കേട്ടു ഏ കൊർചൂസം പിന്നെ ക്ലാസ് കൊടുക്കു തോന്ന്ണ് ലെ നോബിനൊകെ
ആഹ ആഹ അങ്ങന പറഞ്ഞ് ഉം ഉം ആഹ അതെ ഉം ഇപ്പ സിലബസന്നെ മാറിയതോണ്ട് സിലബസില് അതേമാതിരി പിന്നെ ഇപ്രാശ്യം തോൽവിന്റെ ത് അതോണ്ടാണല്ലോ സിലബസ് മാറി കുട്ടേക്ക് ഇങ്ങട്ട് ഉം ഉം അതെ ഉം ഇപ്പൊ ഈ പ്ലസ് റ്റു പ്ല അതൊക്കെ ഡിഗ്രിയൊക്കെ പഠിക്ക്‌ന്ന അതേ ഇതാണല്ലോ ഇപ്പത്തെ പ ത്താം ക്ലാസ്സ്‌ ഉം അപ്പൊ അവർക്കത് ഉൾ ക്കൊ ഉൾക്കൊള്ളാൻ കയ്യാഞ്ട്ടാണ് ഇത്തറെ അല്ലെങ്കില് എ പ്ലസ് ഇങ്ങട്ട് വാരി കോരി വാങ്ങലെല്ലയ്ന്യോ
പിന്നെ അവു പറയാണ്ടൊ ആ ഓണ പരീക്ഷക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കൊന്നും കു ട്ടെക്കെ എ പ്ലസ്സ് ണ്ടാവില്ല പിന്നെ ഈ പത്താം ക്ലാസ് പരി ഈ കുട്ടെകക്കൊ എട്ന്നാണി എ പ്ലസ്സ്
എ പ്ലസ് കിട്ട് ഉം ശരിയെന്നാണ്. ങ്ങട്ട് എ ഫുൾ എ പ്ലസ് കിട്ടിയോൽക്കും സീറ്റ് ഇൽയാ ഒല്ലും ഉം ആ ഒരു രീ തിയിലായിണ് വിദ്യാഭ്യാസം അങ്ങനെ ആയിപ്പോയിനി ഇപ്പ ഏതാലും കൊർ ച്ചൊര് ഇത് വന്നേയിനോട് ഇപ്രാവശ്യം എ പ്ലസ് ഇല്ലാത്തോൽകൊക്കെ ഏകദേശം സീറ്റ് ട്ടിയോളും. കാരണം പ ആഹ് ഉം എത്രരു ആ അതെ ആഹ ആഹ് ണ്ടാവും കാരണം അയിനാത്ര എ പ്ലസ് ഇപ്രാവശ്യം ഇൽയല്ലോ.
ആണ ഇല്ല കൊറവാണ്.
ഒറവാണ്.
എന്നിട്ട് എന്താന്ന്അറിയോ ചെയ്യുന്ന സംഭവം ഞാനൊക്കെ ഓണപരീക്ഷ ഓണ പരീക്ഷക്കൊക്കെ മോളേ ഇതിന് പോക്മ്പ കുട്ടി ആ മാർക്ക്‌ലാത്ത കുട്ടിയെളൊക്കെ ണ്ടാവു ഞാന് അത്ശയപ്പെട്ട ആ വർഷ റിസൽ ട്ട് വന്നപ്പം പിന്നെ എത്ര കുട്ടികൾ അവള ക്ലാസ്സിൽന്നിട്ട് എ പ്ലസ് കിട്ടിയത് ആ സമയത്ത് ഞാൻ എന്റെ മോക്കും അങ്ങനെ ഒരു കുട്ടിക്കൊക്കെ രണ്ട് കുട്ടേൾകൊ പ്പളേയ്നും ഫുള്ള് എ പ്ലസ്സ് ട്ടൊ ഓണ പരീക്ഷ കൃഷ്മസ്സ്‌ പരീക്ഷക്കും റിസൽ ട്ടാണ് വന്നീല് അവരെ ക്ലാസ്സ്ന്ന് തീ ഒര് എ പ്ലസ്സ് പോലും ഇല്ലാത്ത കുട്ട്യേൾകൊക ഫുള്ള് എ പ്ലസ്സ് അതില് ഞാന്ന്ട്ട് ഈ വർഷന്റെ മൂത്തഛെന്ന് എനിക്കറിയൂല പക്ഷെ ട്ടഅത് അമക്ക് മീറ്റിംഗ് ണ്ടാക്ണ സമയത്തെന്നെ അവര് പറഞ്ഞായിരുന്നു ആ മാശ് പറ കു ട്ടിളെ വെറുതെ ങ്ങള് പേടിക്കേണ്ട കിട്ടും അത് നമ്മളൊന്ന് ചൗട്ടിപ്പിടിക്ക്‌ണതാണ്. അത് അവര്ട്ട് ഒട്ക്കും കൊർചെന്തെങ്കിലൊക്കെ ആയിട്ടാണ് ഇട്ട് കൊട്ക്കാരിക്കെ അ ന്ന്ട്ട് ഞാ പറയും ഓര് ചൊരു ആവറേജ്ള്ള കുട്ട്യേക്കും ശ്രമിച്ചാ ഫുള്ള് എ പ്ലസ്സ് ആ സമയത്ത് കിട്ടെയിരുന്നു. ഉം ഇപ്രാവശ്യം പിന്നെന്ന അവര് എല്ലാം നോക്കിട്ട്ണ്ട്.
ഉം ഉം ണ്ട് ഇപ്രാവശ്യ അയ്ന് മക്കളെ എയ്തിണ്ടാവൂല്ലേ.
ആഹ് അതെ എയ്തിട്ട്ണ്ടെങ്കിതന്നെ പ്രാവശ്യം കിട്ടണോള്ളൂ.
ആഹ കിട്ട്ണോള്ളൂ അതേമാതിരി ആ കൊറോണ ടൈമിലോ
ആവൂ കൊറോന ടൈമി ഇപ്പോൾ എഴുതിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് സർട്ടിഫിക്കറ്റ് എന്നും അത് ഞാൻ അത് പറണുന്നത്ഈ സ സർട്ടിഫിക്കറ്റ് എന്നുംരി ഇത് ഇത് കൊറെ കാലങ്ങൾക്ക് ശേഷം ഇത് കൊറോണ ടൈമിലാണ് എഴുയതിയതിന്ന്
അ അറില ഈ ഫുൾ എ പ്ലസ് ആണല്ലോ
അതെ ഈ സർട്ടിഫിക്കറ്റ്ണ നോ ആക്കുമ്പ പുള്ളെ പ്ലസ്ള്ള കുട്ടിയാണ് ഇത് ഈ കൊറോണയില എഴുതിയ താണ് ആ കൊറോണയിൽ എന്താണ് ഒരു എട്ട് വിഷയം ഒരു സബ്ജക്റ്റില് പാടാണെന്നുണ്ടെങ്കില്
ആ ആ പകുതി വെട്ടി ഓലക് ആ കൊക്സ്റ്റ്യൻ ഇങ്ങടെ കൊടുത്തട്ട് നിങ്ങ ന്ന് എടുത്തിട്ട് പിന്നെ ഓലക്ക്ന്ന ഇത്ര കൊസ്തിയാണ് എന്തോഒരു കൊസ് ത്യനിൽ ഇത്ര ക്സ്ത്യൻ എഴുതിയാൽ മതി അ അതുവരെ ഉ ഉ ഉ
അങ്ങനെ
എത്രക്കും കൊടുത്ത് ഉങ്ങട്ട് എ പ്ലസ് സോണ്ട് ഇങ്ങട്ട് തല്ലെന്ന്
ഉ പക്ഷെ അത് പറഞ്ഞിട്ട കാര്യല്ല അത് ഇപ്പോം ഏ സർട്ടി വീട് നോക്ക്പോ ഇത് ഈ കുട്ടി കൊറോണാണോന്നപ്പോ ആർക്കും അറിയില്ല കാ
അതറിയൂല ആ സർ അ അത് ശരിയന്നെ പക്ഷെ അങ്ങനെ കി റ്റൽ പെട്ടണ് നമ്മള അവിടെക്ക ഫുള്ളും പെട്ടണ് പ്ലസ് ടുവിന് പെട്ടില്ലേ
ആ എന്നിട്ട് നോക്കിയാ അങ്ങനെ ഈ ഇത് കഴിഞ്ഞ വർഷം വരെ എ പ്ലസ് ഉള്ള കുട്ടികളാ എന്റെ കുട്ടക്ക് ഫുൾ ഐ പ്ലസ് ഉണ്ട് എന്നിട്ട എന്ത ചെയ്യും കൊറെ നീറ്റിന് കൊണ്ടേയ് ചേർത്തും കൊറേ പിന്നെ ഇതും ഈ സയൻസ് ഒന്ന എടുക്കും സയൻസ് കൊടുക്കും ആ എന്നിട്ട് ഈ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ കഴിയണ്ടേ
ആ ഞാനത് പറഞ്ഞി ന് ഇപ്രരാവശ്യം ഈ കൊറോണക്ക് ഫുള്ളെ പ്ലസ്സ് കിട്ടിയൊണ്ട് നീറ്റുകാർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനായി നീ ആഹ് ആ ക്ലാ ആ ബേച്ചന് ഒരു വിധംന്റെ മുതത്തച്ഛ്ന്റെ മോള് ഒക്ക അതേ മതിരി നീ പിന്നെ ആ ഒരു കൊല്ലം നീറ്റിനാണ് പോയി ഒരു കൊം വെറുത്
വറുതാ പോയി അറീ ആഹ അത് കണ്ടിട്ടണ പോണത് അതേപോലെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഫൂൾഎ പ്ലസ്കൂട്ടുമ്പോ എന്താ സയൻസ് എടുക്കാ എന്റെ കുട്ടിക്ക് സയൻസ് എടുക്കാം എന്നിട്ട് സയൻസ് നമ്മളല്ലേ സയൻസ് എത്രത്തോളം നല്ല പഠിക്കണം
പറയുണ്ടോ സയൻസിന്റെ ഒരു ബുദ്ധിമുട്ട് ഒരു അത്യാവശ്യ മണ്ട ളോർക്ക് മാ
ആ ആഹ് ആണാപിഠിക്കാൻ കഴിവോള്ളോ ആ അല്ലാ അതോടെ ഇക്ക എല്ലാം ഒരു പേടി ഉണ്ടാവുമല്ലർക്കും സയൻസ് എടുക്കാനൊക്കെ
ആ അതന്നെ ഇപ്പൊ ഈ പെൺകുട്ടികൾ വേം അധികവും ഈ മെഡിക്കൽ ഫീൽഡ് വേണം എന്നുള്ള ലേ സയൻസ് എടുക്കൊള്ളും ബാക്കി ബാക്കിയൊക്കെ ഹുമാനിറ്റീസ് എടുക്കണത് ഉ ആ പഠിക്ക ആ അതെ അതെ അപ്പോ ഏത് എ പ്ലസ് കിട്ടിയലും ഉമൻറ്റീസ ഒരു വിധം കുട്ടികള് ഇപ്പോ എടുക്കും ഒൽക് മെഡിക്കൽ കാരണം മിൽ മെഡി ക്കൽ ഫീൽഡ് പഠിക്കണേ നമ്മളെ നമ്മളേല് എന്തെേലും അതിൻ്റെ വരുമാനം ആദ്യം കണ്ടെത്തണം അപ്പ അതൊ വിചാരിച്ചട്ട്ഓല് വേഗം ഹ്യമാൻറ്റീസ് കാണ്ട്
ആഹ അ അങ്ങനെ അത് നല്ലതാണെെല്ലെ
ആഹ
ആ ശെരിട്ടോ ഞാൻ മോള കാര്യങ്ങള